ഹലോ കേൾക്ന്നില്ലേ ഹലോ ഹലോ
വിശേഷോക്കെ
ആ കേൾക്കുന്നില്ലേ? നല്ല വിശേഷം.
ആ കേക്ണ്ട്. കേൾക്കുന്നുണ്ട്
ആ മഴെണ്ടോ?
ഉം മഴ ഇന്നില്ല പക്ഷെ ഇന്നലെ ക്കല്ലോം മഴേനി.
ആ ഇന്നലെ നല്ല മഴ പെയ്തീനോ?
ഉം ഇന്നങ്ങനെ മഴൊന്നൂല്ല. ഇന്ന് ചെറിയൊരു ഇണ്ട്.
അ ആ. ഇവിടെ ഇന്നലെ നല്ല വെയിൽ ഏനു.
ഏന്നോ?
ആ നല്ല വെയിൽ. നല്ല ചൂടുള്ള വെയിൽ ആയ്രുന്നു. അപ്പ മഴ ഉണ്ടായിരുന്നില്ല.
അഹ്ശരി.
ഇന്ന് അതുപോലെ മഴക്കാർക്കെ മൂടിങ്ങാണ്ട് മഴ പെയ്തിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ ചാറ്യോണ്ട് ര് ക്ക്ണ്ട്.
ഏഹ് മക്കളൊക്കെ
മക്കൾ രണ്ടാളും സ്കൂൾക്ക് പോയി ഒരാൾ മ്മ് ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ ആണ്. ഒരാൾ ഒന്നാം ക്ലാസ്സിൽ ആണ്.
സെയിം ടു.
ആഹ് അതിയോ ആ. വൽത് ആൺകുട്ട്യോ പെൺകുട്ടിയോ? ആ ചെർ ആ എ ച്ചാ വല്യാള് പെണ്ണും, ചെർ ത് ആൺകുട്ടിം.
അഹ്ശരി.
ആ ഞാൻ ലാബ് ടെക്നീഷൻ ആണ് ഞാൻ ഇപ്പൊ മോൻ ഈ വെക്കേഷനിൽ കയ്യ് ഒടിഞ്ഞേനു സ്കൂൾ പൂട്ടിയെക്കാനേ എന്താ ഏപ്രിൽ മൂന്നാംതി വീണ്ക്കാണ്ട് കയ്യ് ഒടിഞ്ഞു അപ്പൊ രണ്ട് പൊട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലങ്ങനെ ലീവ് എടുത്തതായിരുന്നു. ന്നു അപ്പൊ സ്കൂൾ ഇപ്പൊ കയിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പൊ സ്കൂൾ പോക്ക് തുടങ്ങീട്ടുണ്ട്. അപ്പൊ ഇനി ആ അപ്പൊ പിന്നെ ഓന് ഒന്ന് സെറ്റ് ആവട്ടെ ഇപ്പൊ സ്കൂൾ തുറന്നിട്ട് അല്ലെ ഒള്ളൂ
ഒന്ന് ഇതാവട്ടെ എന്ന് കരുതിക്കാണ്ട് ഇനി അടുത്ത മാസം മുതൽ സ്റ്റാർട്ട്‌ ചെയ്യണം
എല്ലാരും കൂട്ടുടുബായിട്ടൊരുമിച്ച
ഞങ്ങള് വലീ അഞ്ച്മക്കളാണ് മൂന്നാണും രണ്ട്പെണ്ണുങ്ങളും ഓരരണ്ടാളുപ്പമക്കളെ കല്യാണംകഴിഞ്ഞിടൊണ്ട് ഇവര് രണ്ടാളും ആഹ് കല്യാണം കയ്ഞ് എളയച്ചന്മാരും കല്യാണം കഴിഞ്ഞിണ്ട്.
ഞാൻ മോളിണ്ടായേന്ശേഷ ഞാന് അങ്ങനെ പഠിച്ചു ആരണ്ടർഷത്തെ കോഴ്സാര്ന്നു അപ്പങ്ങനെട്ത്ത് പഠിച്ചു. അകഴിഞ്ഞിങ്കാണ്ട് പിന്നെ ഓള പഠിപ്പുനോക്കില കല്യാണംകഴിഞ്ഞപിന്നെ ട്രയിനിങിന്പോവാൻനിന്നപ്പെക്കും മോനെപ്രഗനറ്റായി അയില് പിന്നെ അങ്ങനെനിർത്തി പിന്നെ പിന്നിപ്പിങ്ങനെ പോക്ക്തൊടങ്ങി.
ഏഹ് അല ഇവ്ടെനാട്ടിതന്നേ
ടെറങ്ങി കൊർചങ്ങട് പോയാമതി നാല്കിലോമീറ്റർ പോയമതി ആഹ് ഉം പാന്തികാട് മല അപൊവിടെ ആഹ് എങ്ങനെ
ഏഹ് പാണ്ടികാടെന്റൊരു ഫ്രണ്ടണ്ട്
അതെയൊ
അവിടെത്തിയാനൊ
ആടൊറോപൊറോം യെത്തീകാനേലാരിക്കുവേണങ്കി ഏതാണാവൊ
അല്ലല്ല ഞാ എന്റെകൂടെയെത്തീ ഞങ്ങടെ വളകരയത്തീങ്കാനേല്
ആഹ് ആഹ് ഓലവീട് പാണ്ടികാടായിരിക്കും.
ആഹ് ഓൻവീട് പാണ്ടികാട് സുബൈദാനേര് സുബൈദ പേര്
ആ ആ ആ ഓഫറിണ്ടില്ലെ ആ
അങ്ങന ചോറുങ്ങറിയൊക്കായൊ
ആ ചോറും കറിയൊക്കായി ഇനിക്കിതെമാരിടൈമ് ആ ഒക്കകഴിഞ്ഞ് ഇനി- ആ ന്റെടൈമ് പറയുമ്പോ ഒമ്പതരമുതലാറുമണിവരെ രാവിലെ വലെ സ് മദ്രസ്ന്ന് വന്ന് കയിഞ്ഞ സ്കൂൾക്ക് മാറ്റിങ്ങാണ്ട് നിർത്തും പിന്നെവേഗങ്ങട്ട് പോവും
ഏ ആയ്ശ ആ അങ്ങനെ അ അ
അങ്ങനെകാട്ടലാണ് ചോറുംകറി- ക്കായി ഇനിം ഇന്ന് വെള്ള്യാഴ്ചയല്ലെ
ക്ക് എല്ലാ വർക്ക് കോഴ്സ് കഴിഞ്ഞ് പിന്നെപോയിനോ
കോ കോഴ്സ്കഴിഞ്ഞ് ഞാൻ പോയിട്ടിണ്ടായില്ല കാരണം മ് ഇപ്പൊനിക്ക് പറ്റി ചെറിയകുട്ടി- ട്ട്യോക്കെ ആയീങ്ങണ്ട് പിന്നങ്ങനെ പോവാൻപറ്റീല്ല ന്നിട്ട് ആ ആ താ അതൊക്കെ കംപ്ലീറ്റ് ആയി സർട്ടിഫിക്കറ്റൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങും കംപ്ലീറ്റ് ആയീന്നു
ഏ
ആ അതൊക്കെ കെയ് ആ അപ്പൊ പിന്നെ കൊയപ്പല്ല പിന്നെ ന്ന്ട്ട് പ്പൊ തായത് പോക്കണം ഇയാള് എന്തേലും പോണ്ണ്ടോ
ഉ ഞാന് ഇന്നെ വിടൊന്നുല്ലെടി ഹ് ഹ് ഇന്നൊന്നിനും വിടൂല അങ്ങനെ വിടമാട്ടെ ഇല്ല
ആ ആ വീട്ടിലാരൊക്കെ അപ്പ് പ്പൊള്ളത്-
ഇവ്ടെ ഞാമാത്രോള്ളു ഞാന് ഹസ്ബന്റ് വേറെ രണ്ടു മക്കള് നാത്തൂന്റെ കല്യാണം കയ്ഞ്ഞു ഓള് ഓളോടെ
ആ ഇമ്മിപ്പില്ലേ
ഇമ് ഇപ്പ ഇമ്മ മരിച്ചോയി ഇപ്പ വേറെ കല്യാണം കയ്ച്ച് ഓല് വേറെ
ആ ആ ആ അപ്പൊ ഈ ഒരു ഒരാള് മകന് ഈ ഒരു മകനെന്നൊള്ളു
ഉം ഒന്ന് മതി മുത്തേ ഒന്ന് മതി പ്പൊന്ന്മതി ഏ എല്ലാരും അമ്മായിമ്മാരെ ചേല
ഏ അപൊ മ്മായിമ്മ എത്രയായി മരിച്ചിട്ട്
മരിച്ചിട്ടിപ്പോര് അഞ്ചാറ് വർഷായി
ആ അന്റൊക്കെ കല്യാണം കയിഞ്ഞിണീന്റെ മുന്നേ കയ്ഞ്ഞ്ട്ടന്നെലേ അ ആ അതെന്തേ സുഖല്ലാതെ കെടക്കേന്നു ആ അ ഏ അയ്ന് മെരുന്ന് കുടിക്കണ്ടാർക്കും ലേ
മാനസികായ്ര്ന്നെങ്കിൽ ന്താ നമ്മള് ചെറിയ മക്കളെങ്ങനെ അതേ പോലെ കൊണ്ടടക്കണം.
ആ ആ
ഞാ വന്ന് ക്ക ട്ടർഞ്ഞത്. ഓൻ വന്ന്നേഷം ഗൾ. ഇല്ലില്ല. പക്ഷേ ഇല്ലേ. ഞാൻ യത്തീംകാനെക്ക നിന്ന് ഒര് താവുമ്പോ മ്മക്ക് നോക്കാനൊക്കെ
ആ ആ ഏ
ട്ടില്ലാം കുറച്ചു കാലൊക്കെ ന്റെ കൂടെ ണ്ടായ്ന്ന് പിന്നെ മരിച്ചു ഇപ്പൊ താ ഞാവിടങ്ങനെ ഇരിക്ക്ണ്ട്
ഏ ഹസ്ബന്റെപ്പ വെടെ
ഹസ്ബന്റ് ഇവടെ തന്നെണ്‌ വ്ടെ നാട്ടി തന്നെ വർക്ക്‌ ചെയ്യാണ് പണി ഉം എ
ഓൽകെന്താ പണി
ഡ്രെസിംഗ്
ആ ആഹ് ആ ഇവടെ തന്നെണ് വയറിങ്ങും പ്ലബിങ്ങും
ആ ഓ മഴ ചോറൊക്കായില്ലേ ക
മ് ചോറ് ചേമ്പും കുബ്ലങ്ങേം കറിണ്ട്
ങേ അല്ല അമ്മായിമ്മെക്കെ ണ്ടൊ അടെ
ങാഹ് ഓല്ണ്ട് ഇ ആ ഇമ്മീം ഇപ്പീണ്ട് പിന്നെ മൂന്ന് ആണ്മക്കളാ അയില് ഒരാള് വേറെ പോയിട്ട്ണ്ട് ഞങ്ങളെ വീട് പണി നടന്നോണ്ടിരി ക്ക്ണ് ണ്ട്
ഏഹ് അവടെ അട്തെന്നേ
ആ ഇവടെ കൊർച്ചട്ത്താണ്. ന്നാ നല്ലട് ത്തുല്ലേനും ന്നാ വിട്ട്ട്ടു അല്ല ആ ഒരു ഇതിലാണ്. ഉം കൊർച്ച് വിട്ട്ട്ട് കൊർച്ച് വിട്ട്ട്ട് നടന്നാ മതി ഇന്റെ വീട്ടിന്ന് ഇമ്മീം രണ്ടാങ്ങളാരും ഞാനവടെ മൂന്ന് മക്കള്
ഏഹ് ഒരു മോളാല്ലേ
ആഹ് ഞാനൊരു മോള്
അയ്ശെരി
അന്റെ വീട്ടിലോ?
ഇന്റെ വീട്ടില് എന്താ നാല് ബ്രദറ്ണ്ട് ഒരനിയത്തീം ഇമ്മീം പ്പീണ്ട്
ആ ആ
കൊറേ ആള്ണ്ടോ? ണ്ട് അവടെല്ലാരുണ്ട്
അവടെല്ലാരു അങ്ങനെ ഇമ്മള് ഒറ്റ് റ്റക് കൂട്ടത്തില് നിന്നങ്ങാണ്ട് നിക്കണ ആൾക്കാർക്ക്‌ പിന്നെ കല്യാണം കഴിക്കുന്നോടത്ത് ഒറ്റക്കായിരിക്കും പിന്നെ നമ്മൾ കു ഒറ്റക്കാ ല്ലാൾക്കാര് പിന്നെ കൂട്ടത്തിക്കാ പെടുന്നത്
ആ മോളെ ഇവടെ ഒറ്റക്കിങ്ങനെ ആവുമ്പൊ ഓരോന്ന് അലോ ച്ച്
ആ ടെൻഷൻ ഇങ്ങനെ എന്നുമിങ്ങനെ അപ്പൊ അല്ലേ പിന്നെന്തേലും നോക്കി എന്തേലും പഠിച്ചു കോഴ്സ് എന്തേലും എടുത്തോ
ഇല്ല കോഴ്സ് അങ്ങനല്ല എന്താ പഠിക്കാ പ്ലസ് ടു വരെ പോയീക്കണ്‌ പഷേ വിടൂല അങ്ങനത്തെ ഒരു കാറ്റഗറി ഇല്ലില്ല പെണ്ണുങ്ങള് വീട്ടി ലൊതുങ്ങി നിക്കണം
ആ അങ്ങനെ ഒരു മൈൻഡിലാ
അപ്പം അതുകൊണ്ട് പിന്നെ ആദ്യം അങ്ങനെ കൊറെ ചോയിക്കലൊക്കെ ഉണ്ടായിന് പിന്നെ പിന്നെ പിന്നെ
ആ ആ പിന്നെ ചോയ്ച്ചിട്ട് ആ ഓൺലൈൻ ചെയ്യ് ആ ചെയ്യുന്നുണ്ടാവും അല്ലേ
അങ്ങനെ ചെയ്യും പിന്നെ എന്താ ഇത് മറ്റേ പഞ്ചായത്തിന്റെ കുടുംബശ്രീ വക ആ ഒരു ഇതില് ട്ടും
അഹ് അയ്ലെന്താണ്
ആ ർ പി എന്നത് ലൊ കോഴി പിന്നെന്തെക്കെണ്ട് ഇണ്ട് ലേ
ആഹ്
അത് നല്ലൊരു ജോബാ ഈ ഈയുണ്ടോ ആർ പി
ആ ർ പി അല്ല ഞാന് അയ്ല് കുടുംബശ്രീല് അങ്ങളെതില് പ്രസിഡന്റും ‌, സെക്കട്ട്രിയയ്റ്റ് ഇതാവുണ് ചെയ്തോണ്ടിരിക്ക്ണ് ണ്ട്
കുടുംബശ്രീക്കൂടെ നമ്മള് ആർ പി, കുടുംബശ്രീ ക്കൂടെ പോയിട്ട് ഒരാർ പില്ലേ ലൊ കോസ്
ആ അത്പ്പം മിഞ്ഞാന്ന് ഞാന് തേമാരിക്ക് പോയപ്പൊരാളെ കണ്ടു അപെ എവിടെ ഓലെ വീട് ബ ടെ കൊർ ചട്ത് അപ്പെന്തിനാ ങ്ങനെ ആർപി ആണ് അറ്ഞ്ഞു അപ്പെന്തോ ഓരോര്ത്തര്ക്ക് ല്ല ഓണൊകാര്യാ അങ്ങനെ ന്തൊ ഈ ജോലിക്കാവശ്യള്ളെ എഹ് ഇത് തൊക്കെ കൊടുക്ക്ണ് ണ്ട് ന്ന റ്ന്ന
അപ്പങ്ങട്ടോക്ക് ഞമ്മള് ന്താ പൊർ ത്ത് പോയി പ വർക്ക് ചെയ്യ് ണ ക്കാട്ടി നല്ലത് ജോബാ ജോബ്ന്നല്ല മ്മക്ക് ഓൺലൈൻല് അയ്നെ സൈറ്റ്ണ്ട് തിന്റൊരു എന്നാ റെല്ല് പോലെ മറ്റേ മലപ്പുറത്തിന്റെ ഒരു സൈറ്റുണ്ട് ജില്ലാ മിഷന്റെ
ആ ആ അ
ആ ർ പി മാരുണ്ട് ഒരാള് ലോണ്ന്റൊ രാ ർപി ണ്ട് ഒന്ന് എന്താ വീടീലെ അംഗങ്ങളെ എല്ലാ ഡീറ്റെയിൽസും അപ്പ്‌ ലോഡ് ചെയ്യ് ണ ആർപി അങ്ങനെ കൊറേ ആർപികള്ണ്ട് ഈ സി ടി എസ് ലൊക്കെ ചോയ്ച്ചാല്
ആ അങ്ങനെ കിട്ട്ണ്ടായിരിക്കുംല്ലേ
വാഡില് വാടില് ഒരു വാർഡിൽ ഒരു ആ ർ പി വേണം മാർ ക്കെന്തെങ്കിലും ആയാൽ ഇതിൽ ആർ പി കൊയിവ്ണ്ടെങ്കില് ലെന്നെ ഒന്ന് ആഡ് ആക്ക് ഇന്ക് തരണട്ടോന്നൊക്കെ പറഞ്ഞാമതി
ഏ അയ്നമ്മേടെ വീട്ടിക്കൂടെ നടന്നപോണോ?
ഒലെ കുടുംബശ്രീക് എങ്ങനെ ഓര് വിളി ക്ക ങ്ങനെ കൊണ്ടിരോ
ഏ നമ്മളൊരു ഹാളില് കുടുംബശ്രീ പഞ്ചായത്തിൽ ഒരു ഹാൾ അങ്ങനെയാണെങ്കിൽ ഹാളിക്ക് വിളിച്ചാ മതി ഏത് ഈ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിട്ട് അയിന്റെ പ്രസിഡണ്ട്‌ സെക്രട്ടറി അവരോട് ഡീറ്റെയിൽസ് ചോദിച്ചാമതി. ഞാനങ്ങനെയാ ട്ടോ ചെയ്തേ ചെയ്തത്
അല്ലാതെ വെന്നും നമുക്ക് ഈ വീട്ടിലിരുന്നു ഏ ആരും ഇല്ലലെ അടുത്ത് ഇളയിച്ചി അങ്ങനെ ആരും ണ്ടാവൂലലെ
ആ ല്ല ല്ല ല അല്ല മോളെ നല്ല അമ്മ ഇളച്ചിയെളും ഏ നീ കുടുംബശ്രീയിൽ കൂടിയിട്ട് എത്രയായി റ്റ് ത്രയായി
ഞങ്ങള് കൂടിട്ട് ആറുകൊല്ലേ ആറോ ഏയോ കൊല്ലായി അത് കൂടിറ്റന്നെ തൊടങ്ങീറ്റ്. ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് കൊല്ലം ഈ സെപ്തംബർക്ക് ഉം ഉം രണ്ടായിരത്തി പതിമൂന്നിലായ്നു
ഉം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില്
പതിനഞ്ചില് ആ ആ
ആ ഓക്കേ ഓക്കേ